ഹലോ സുഖം തന്നെ.
ആ സുഖം അവിടെയോ?
സുഖം ങ്ങനെ പോന്ന്.
എത്ര നാളായി വിളിച്ചിട്ട് ഒത്തിരി നാളായല്ലേ?
ആ ഒത്തിരി നാളായി കൊറച്ച് തെരക്കിലൊക്കെര്ന്നു അതാ വിളിക്കാൻ പറ്റാത്തത്.
ആ എന്ത് പറ്റി ജോലിയൊക്കെ ആയോ
ആ ജോലിയായി അപ്പം വർക്കിന് മ ഈ കോർപ്പറേറ്റ് കമ്പനികളല്ലേ? അപ്പൊ അവര് പറയുന്ന ടൈമിന് പോണം. അപ്പ അതിന്റെ ഇടക്ക് വിളിക്കലൊന്നും നടക്കലില്ല
ആ അതാല്ലേ ഇപ്പൊ ഓൺലൈനൊന്നും കാണുന്നില്ല. ഞാനും ഓർത്ത് എന്തോ പറ്റിയന്ന് ഉം
ആ അപ്പൊ രാവിലെ ഏഴ് മണിക്ക് കേ റണം വൈകിട്ട് ആറ് മണിക്കേ എറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ പിന്നെ ആരേം കോണ്ടാക്ട് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല
ആഹ ഭയങ്കര ബുദ്ധിമുട്ടാ ല്ലേ
ആഹ നല്ല ബുദ്ധിമുട്ടാണ് ഈ കമ്പനീസ് കയറിയ അങ്ങനേണല്ലോ അവര് പറയുന്നതനുസരിച് നിക്കണം
ആഹ അതെ ഇപ്പം ഞാനും ഒരു ജോലിക്ക് കയറിയായിരുന്നേ കേറി കഴിഞ്ഞിട്ട് ഭയങ്കര വർക്ക് പ്രഷറായിട്ട് എറങ്ങിയതാ നമ്മളെ ഈ ഒരു ബാങ്കിന്റെ ഇതായിരുന്നേ ക്രെെഡിറ്റ് കാർഡിന്റെറെ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാ ടാർഗറ്റ് ഒക്കെ വരുന്നോണ്ടേ
ഓ ഓ
അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പിന്നെ വിചാരിച്ച നമുക്ക് അത്ര ഇത് താങ്ങാനുള്ളൊരിതില്ലല്ലോ അവര് ഒരു വഴക്കൊക്കെ പറഞ്ഞ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ടെന്ന് വെച്ച് വേറെന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക ഒരു സമാധാനം ഉണ്ടല്ലോ ഹ്മ്മ് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാ ജോലിയൊക്കെയവരുവെ
ആ അല്ലേലും ടാർഗറ്റുള്ളേ കേറിയാ നമ്മളെ പോലുള്ളവർക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അവര് ടാർഗറ്റ് ചെയ്താലേ നമുക്ക് പേയ്മെന്റ് പോലും തരത്തുള്ളൂ നമ്മള് അവസാനം പോണതു പോലും വെറുതെ ആകും
ആഹ അതെ അതെ ഇവര് പറയൂ ഇവരിപ്പം നമ്മുടെ ഈ ഇങ്ങനെ ഇടുവല്ലോ ഗ്രൂപ്പുകളിലൊക്കെ ജോലിയുടെ ഇതൊക്കെ വരുന്ന സമയത്ത് ഇത്ര രൂപ ഇരുപത്തൊന്ന് രൂപ അല്ലെ പത്തൊമ്പത് രൂപ ശമ്പളം തരാന്ന് പറഞ്ഞായിരിക്കും നമ്മളെ കയറ്റുന്നത് ജോലിക്ക് അപ്പൊ നമ്മളും പ്രതീക്ഷിക്കും ഇത്രുണ്ടല്ലോ അവിടെ ചെന്ന് കഴിയുമ്പോ പത്ത് പേര് ചെയ്യേണ്ട പണി നമ്മളെ ഒറ്റ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കും അവര്
ഉം ഉം
ആഹ അങ്ങനെ ഒരു പ്രശ്നവുണ്ട്
ആ അത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത്രയും ജോലി ചെയ്തിട്ട് ചെലപ്പോ ടാർഗറ്റ് ആയില്ലെന്നും പറഞ് സാലറി തരാതെ ഇരിക്കും
ഉം അതെ അതെ
ഉം ഇത് എന്റത് ടാർഗറ്റ് ഇല്ല ട്ടാ പക്ഷെ ഭയങ്കര വർക്ക് പ്രഷർ
ആ നമുക്ക് അങ്ങനെ വരുമ്പോ ബുദ്ധിമുട്ടല്ലേ നമുക്ക് വേറെ കാര്യങ്ങളും ഉണ്ടല്ലോ വീട്ടുകാരെ നോക്കണം ആ അങ്ങനെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
അത് ആ പോയി പോയി ഇവിടെ മോക്കും മെനിഞാന്നാ സ്കൂൾ ഓപ്പണിംങ്ങായ
അ ആ
കുട്ടി പോമ്പോഴാണ് കൊറച്ച് ആ കുട്ടി രാവിലെ പോവൊല്ലോ അപ്പൊ പിന്നെ കുട്ടിയുടെ കാര്യം ആലോചി കുറിച്ചുള്ള ടെൻഷൻ ജോലിക്ക് പോകുമ്പോ ഇല്ല എന്നാലും എല്ലാം കൂടെ ഒരു ടെൻഷനാണ് വർക്ക് പ്രഷറ് പിന്നെ വന്നിട്ട് ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ ആ
ആ ഇതെല്ലാം നമ്മള് തന്നെ ഓടി നടന്ന് ചെയ്യണ്ടേ
ഉം ഉം
വേറൊരാളെ ഏപ്പിക്കാനും പറ്റത്തില്ല, ഇപ്പം ജോലിക്ക് ഒരാളെ വെച്ചാ തന്നെ എത്ര രൂപയാ അവർക്ക് ശമ്പളം കൊടുക്കാൻ തെകയത്തില്ല, നമ്മടെ ശമ്പളം
അതാണ് നമ്മക്ക് ജോലിക്ക് വെച്ച് നോക്കാള്ള ഒരു സ്ഥിതി ഇല്ല ഇപ്പം
ഉം
ഉം പിന്നെ ഹസ്ബൻഡ് ഈ ആണുങ്ങക്ക് ജോലിക്ക് പോയാൽ വല്യ അത്രയും പ്രഷർ ഇല്ല, അവർക്ക് ജോലിലെ പ്രഷർ മാത്രം നോക്കിയാതി, വീട്ടിലെ പ്രഷർ അധികം അറിയണ്ട
ആ അവര്ക്ക് രണ്ട് ചാട്ടം ചാട് ആ ന്നല്ലേ അറിയത്തുള്ളൂ. നമ്മൾ എന്തേും ചെയ്യുമ്പോ നമ്മളും അതേ പ്രഷർ അനുഭവിക്കുന്നുണ്ടന്ന്‌ അറിയത്തില്ലല്ലോ
ആ അതാണ്
അവർക്ക് വീ ജോലിക്ക് പോകാനുള്ളത് വരെ നമ്മള് ശരിയാക്കി കൊടുക്കുമ്പോഴാണ് അവര് ജോലിക്ക് പോവുന്നത്
ആ
എല്ലാം ഒ ക എല്ലാം ചോറും പുതിയും എല്ലാം കെട്ടിക്കൊടുക്കണ്ടേ രാവിലത്തെ ഒരു കൂ സംഘം കഴിപ്പ്, അത് കഴിഞ്ഞ് എല്ലാം ചെയ്തിട്ട് നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇച്ചിര താമസിച്ച പിന്ന അവർ ടെവായിരിക്കുന്ന കേക്കണം
ഓ നമ്മക്ക് എല്ലാം ഒതുക്കിയിട്ടല്ലേ ഇറങ്ങാൻ പറ്റ ത്തുള്ള ജോലിക്ക് പോയാ അപ്പൊ വിചാരിക്കും വീട്ടിൽ ഇരിക്കുന്നതാ സുഗോന്ന്‌ പക്ഷെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുക്കൊരു ജോലി ഉണ്ടെങ്കി നമ്മള് കയ്യില് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതല്ലേ നമ്മക്ക് ഏറ്റവും വല്യോരു ഏണിങ്ങന്ന് പറയുന്ന
ഇപ്പ ആരൊ ഹസ്ബൻന്റിനോടാണെ നമ്മളെ വീട്ടുകാര് തരുന്ന പോലൊന്നും ആരും തരത്തില്ല. പ്പൊ അച്ഛനും അമ്മേം ഉള്ളടത്തോളം കാലം നമുക്ക് അവര് തരുവല്ലോ, അതിനും ചെല സമയത്ത് കണക്ക് പറയും, ച്ചിരി വലുതായി കഴിയുമ്പോ, അത് വേറെ കാര്യം, പക്ഷെ എന്നാലും അവര് തരുന്ന പോലെ ഹസ്ബൻൻ്റൊന്നും തരത്തില്ലല്ലോ
ഓ അതാണ്, ഹസ്ബൻന്റിന് എത്ര ആയാലും ഒരു പരിധിയ ഉണ്ട അല്ലെങ്കിൽ അവര്ത്ര കണക്ക് ഇങ്ങനെ ചോദിചോണ്ടിരിക്കും അത് അെ അത് എങ്ങന ഇത്ര ആ ഇതിങ്ങനെ ഇത്രായ കുട്ടിയുടെ പഠനത്തിൽ പോലും നമ്മളല്ലേ എല്ലാം അറിയുന്ന അവരരു ക്യാഷ് തരും നമ്മളല്ലേ അതിന്റെ എല്ലാം അറിയുന്ന
ഉം അതെ അതെ പിന്നെ പഠിപ്പിക്കും അയ്യോ മഴയാ ഇവിടെ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല വെളിയിലോട്ട് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളും മഴയും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ് ആഹ
ഒര് നമ്മളെ ജോലി ചെയ്യാൻ ഇപ്പൊ മുറ്റം തൂക്കാൻ പോലും മുറ്റത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയ വെള്ളവാ മൊത്തം
ഓ ഓ ഉം ഇവിടെ നല്ല മഴയ ന്ന് രണ്ടു ദിവസം വെളി ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇന്ന് ച്ചിരി ഒന്ന് തോന്നു നൽക്കുന്നു ഇന്ന് നല്ലൊരു കാലാവസ്ഥ
ആഹ ഇന്ന് ഇവിടാണ്താണ്ട കാലാവസ്ഥന്ന് വെച്ചാൽ മഴ ഇടക്ക ഒന്ന് പെയ്യവേ നമ്മൾ തുണി അലക്കി അങ്ങോട്ട് വിരിക്കാൻ ചെല്ലുമ്പോ ഭയങ്കര മഴയാ ആ അങ്ങനെ ഒരു കുഴപ്പവുണ്ട്. നമ്മൾ തുണി അലക്കുമ്പോ ഈ മഴ വരും അത്രേം നേരം ഇങ്ങനെ നല്ലായിട്ട് നിക്കും പ്പൊ നമ്മളഎന്നാ അലക്കി ഉണക്കാന്ന് വിചാരിക്കുമ്പ മഴ പെയ്യും
ഓ ഓ ആ ഇവിടെ അത് തന്നെ അവസ്ഥ
ആ അവിടെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ടാണോ പോയേ? പോയോ ഇന്ന്?
ഇല്ല ഇല്ല ഇന്ന് ഞാൻ പോയില്ല, ഇന്ന് അങ്ങ് ലീവ് എടുക്കാന്ന് വിചാരിച്ച് അപ്പഴാ നിന്നെ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ച് ഉം, ആ, അങ്ങനെ ലീവ് കിട്ടലുംല്ല.
ആ ആ അതേ അതേ, ഇശെനീ, ഞായറുങ്കൂടെ വർക്കിങ്ങ് ഡേയ്സാക്കി വെക്കും പ്പ ഞാൻ ക്രെഡിറ്റ് കാർഡിന്റെ ജോലി ചെയ്തപ്പോഴേ നമുക്ക് ആ തിങ്കള് തൊട്ട് വെള്ളി വരെ ഉള്ളതിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വേണേങ്കിൽ അത്യാവശ്യംങ്കിൽ ലീവ് എടുക്കാം. ശനിംഞായറും ചെല്ലണം അപ്പം നമ്മുക്ക് ആ അതെ- പ്പം ഇവര് പറയന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശെനിംഞായറും ആണല്ലോ ആളുകള് വീട്ടിലും, ഇങ്ങനെ ഉള്ളത്. അപ്പൊ നമ്മള് ഫീൽഡ് വർക്കും വരുന്നുണ്ടായിരുന്നേ നമ്മളപ്പം ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് എടുപ്പിക്കണം അപ്പം അങ്ങനെ ഒരു ബു- ദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. മ്മള് ഇരുപത് രൂപ തരുന്നുണ്ട് പത്തൊമ്പത് രൂപ തരുന്നുണ്ടെങ്കില് ഭയങ്കരായിട്ട് അവര് പണിയെടുപ്പിക്കും
ഓ -ഓ-
ഉം, വേറെ പ്രശ്നം ഒന്നും വേറെഒക്കെ അങ്ങനെ അങ്ങനെ ഒത്തിരി - കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം മൊത്തം അങ്ങ്- ടാർഗറ്റ് വെച്ചല്ലേ ചെയ്പിക്ക
ഓ അതാണ്
ചിലർക്ക് ദിവസായിരിക്കും ചിലർക്ക് മാസം അങ്ങനൊരു ഒരു ഇത് വരും
പക്ഷേ അതിനേക്കാലും അവര് ഗവൺമെന്റ് ജോലിയാണെങ്കിൽ നമ്മള്ഈ ബുദ്ധിമുട്ടൊന്നും അറിയണ്ട
ആഹ ഗവർമെന്റ്ജോലിയുടെ ഇപ്പം കണ്ടില്ലേ ആജോലിയൊക്കെ കാശുള്ളോർക്കും അങ്ങനെ ഇപ്പം എല്ലാത്തിനും അങ്ങ് വല്ലാത്തൊരു ഇതാ പൈസ ഉള്ളോർക്ക് കൂടുതല് ഇത് അങ്ങനൊരിതുണ്ട്
എന്നാലും ഇകിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രഷർഇല്ല
അതെ യതെ കിട്ടിയ കുടുംബം രക്ഷപ്പെടും
ആ അതാണ്.
ഉം,
ബാക്കി എല്ലാ ഇങ്ങനത്തെ കോർപ്പറേറ്റ് ജോലികളാ പ്രൈവറ്റ് കമ്പനികള - ല്ല നമ്മളെമരിച്ച് പണിയടുപ്പിക്കും എന്നാ അതിനനുസരിച്ച് സാലറി ഇല്ല നമ്മുക്കൊന്നും കിട്ടേയില്ല.
ഉം, അത് ശരിയാണ്.
ഉം, വേറൊരു കമ്പനിയിൽ ഞാൻ കേറിയായിരന്നേ..
ആഹ?
അപ്പം അവിടുത്തെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കേറിയപ്പോ അവര് പറഞ്കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അപ്പം അവര് ബോണ്ട് വക്കാൻ പറഞ്ഞു ബോണ്ടന്ന് വെച്ചങ്ങനെ നമ്മളായ അവടെ അവര് അവറ് ഇ- ഇതെല്ലാതെ എറങ്ങി ആണങ്കി നമ്മൾ അവർക്ക് കൊറച്ച് പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിലാണ് അവര് വെച്ച് ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്താണ് കേയറിയ ലാസ്റ്റ് എനിക്ക് അവിടുന്ന് എറങ്ങാൻ പ റ്റാത്തൊ രഅവസ്ഥ ആയി പോയി
ആ.. അങ്ങനൊന്നും ചെയ്യരുത് അത് അ് അങ്ങനെ ഇത് നമുക്കേയ് നമ്മുക്ക് പറയാൻ പറ്റത്തില്ല നാളെ അവരെങ്ങനെ നമ്മളോട് ഇങ്ങനെ ഇ്.. ഇത് ചെയ്യുന്നേന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ കാലം ല്ലേ
ആ.. അതാണ്
അവർക്ക് അവര് മുൻകൂട്ടി ഇ പോവരുതെന്നുള്ള രീതി വെക്കുന്നതാ
ഉം, ഉം, എനിക്ക് അങ്ങനെ ഒരബദ്ധം പറ്റി പോയി പ്പ അങ്ങനെയൊന്നും ചാടാതെയാണ് ഇപ്പൊരെണ്ണത്തിൽ കേറിയത് ഇനി നോക്കിയ ന്തെങ്കിലും ചെയ്യണെങ്കിൽ ചെയ്യെളൂ.
ആഹ് നമുക്ക് ഓരോന്ന് പറ്റുമ്പഴല്ലേ നമുക്കാഒരു ഇത് മനസ്സിലാകത്തൊള്ളൂ
ആ, ആ, ആ, ആ-
ഉം, അതും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ..
ഉം ഉം
ആഹ്
പിന്നെ ഒരു ജോലി കിട്ടി കിട്ടാനും വലിയ പാടല്ലേ അപ്പൊ കിട്ടുന്നത് ഏതിലെങ്കിലും കേറാന്നുള്ള ഇതിലാണ് പിന്നെ ഇത് പ്രഷർ ആണെങ്കിലും അങ്ങ് നിൽക്കുവാണ്
ആഹ് അതെ അതെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാല് നമുക്ക് ഇപ്പം ജോലികളൊക്കെ ഒരുപാട് ജോലി ഉണ്ട് സത്യത്തിൽ പക്ഷേല് നമ്മളത് തിരഞ്ഞു പിടിച്ച് നല്ലയാണോ നോക്കിയൊക്കെ കേയറേണ്ട വരും ഇപ്പം നമ്മുടെ ഇവിടോട്ട് വ അപ്പം മറ്റ് നാട്ട് നാട്ടിൽന്നൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വന്നല്ലേ ജോലി ചെയ്യുന്നേ
ആഹ് അതെ അതെ
പക്ക് നമുക്കത് ബുദ്ധിമുട്ടാ അങ്ങനെ ജോലിയ എടുക്കാനും
ഉം നമുക്കുള്ള ഇതല്ലേ പോകുന്നത് നമ്മളെ അവസരങ്ങൾ നഷ്ടപ്പെട
ആഹ് അതെ അതെ ഇപ്പം കൂടുതലും ഇവിടെള്ള ആൾക്കാരെല്ലാം അതും കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ പോന്നുന്നത്
ഉം ഉം
ഒരു വീട്ടിൽ ഒരാളെങ്കിലും കാണും ഗൾഫ് രാജ്യങ്ങളില്
ചില വീടുകളിലാണെങ്കിൽ അവര് ഫാമിലി ആയിട്ട് പിന്നെ വരാതെ അവിടെയങ്ങ് നൽക്കുവാണ്
ഉം അതെ അവിടത്തെ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഇവിടത്തെ പോലെ ആ അരിക്ക് അത്ര വിലക്കുറവ അങ്ങനൊന്നും അവിടെ ഇല്ല അവിടെ എല്ലാത്തിനും വിലയാ പക്ഷെ അവിടുത്തെ ആ ഒരു സാമ്പത്തികവും ഉണ്ട്
ആഹ് അതെ അതെ ഓക്കെടാ പിന്നെ ശെരി ആഹ്